ഹലോ കേൾക്കാവോ
ആഹ് കേക്കന്നെ
ആഹ് കേക്കുന്നു
എന്താ ചെയ്യ്ണ എന്താ ചെയ്യണത് ശരിക്കും
ഇവിടെ ഇരിക്ക്ന്ന് മഴ പെയ്യുന്നോ ഇല്ല്യോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന്
ആ ഫുടൊക്കായോ മഴയുണ്ടോ അവിടെ ഇല്ല മഴയില്ല വെയിലാണിപ്പൊ
വെയിലുണ്ടാ ആ ഭാഗ്യം ഇവിടെ വെയിൽ ഇങ്ങന നിക്യാ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടോ പൊറത്ത്
ഇല്ല ഞാനൊന്നും ഇട്ടട്ടില്ല പനിയായിട്ട് കെടപ്പില
ഓ പനിയാണൊ
ഉം മരുന്നൊക്കെ കഴിക്കോ ഓ കഴിച്ചു ഡോക്ടറെടുത്ത് പോയി മരുന്നൊക്കെ കഴിച്ചു നല്ല ബോഡി പെയിൻ അപ്പൊ കെടപ്പില ഇപ്പഴ്ത്തെ കാലാവസ്ഥ അങ്ങനാണല്ലോ ആഹ് അതെ
വേറെ ആർക്കിങ്ങനെ പനി ഉണ്ടാര്ന്നാ വീട്ടില്
ആ മോൻക്ക് പനിയിണ്ടായി മാറി
ആഹ് അതായിരിക്കും ഉമ്മാക്ക് കിട്ടിയത് ഉം ഫുഡൊക്കെ കഴിച്ചോ വല്ലോം കഴിച്ചോ
ഞാന് കഞ്ഞി കുടിച്ചും മരുന്ന് കഴിച്ചിട്ടങ്ങനെ കടന്നതാവിടെ
കെടക്കുന്നല്ലേ ഉം ഉച്ചത്തേക്കുള്ള ആഹാരക്കെ ആയോ
ആഹ് അതൊക്കെ ഹസ്ബൻഡണ്ടാക്കി വെച്ചു
വെച്ചിട്ടുണ്ട് ഉം
ഉം
പിന്നാര
അവടെന്താ വിശേഷം
വിശേഷം ഇങ്ങനെ ഇരിക്കുന്നു. ഉം രാവിലത്തെ ഉം കാപ്പികുടിയൊക്കെ കഴിഞ്ഞു അപ്പവും ചമ്മന്തിയായിരുന്നു കഴിച്ചു പിന്നെ. വൈകുന്ന ഉച്ചത്തേക്ക് ഒള്ളത് കോഴി മേടിച്ചായിരുന്നു കോഴി കറിയാക്കി പിന്നെ കപ്പ അവിടെ കപ്പ എന്നാണോ പറയുന്നേ
ആഹ് കപ്പ ക കപ്പാന്നും പറയും കൊള്ളിന്നും പറയും
കൊള്ളിന്നൊക്കെ പറയല്ലേ ആഹ് ആഹ് കപ്പ ഇവിടെ ചീനീന്നാ പറയുന്നേ ഉം ഉം കപ്പ മേടിച്ചു അത് കൊഴയാക്കാൻ വേണ്ടിട്ട് അരിഞ്ഞോണ്ടിരിക്കുന്നു
ഉംഹ്
ഇങ്ങനെ ജോലി നടക്കുന്നു അല്ലല്ല ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് ഒക്കെയുണ്ട്
എനിക്ക് എന്താ ഞാന് കോള് ചെയ്യുമ്പോ കോള് ചെയ്യാൻ പറ്റണില്ല എനിക്ക് എന്താ സംഭവന്ന് അറിയണില്ല അതാണ് നിങ്ങള് വിളിച്ചോളു പറഞ്ഞത്
ആഹ് അതോരോ സമയക്രമീകരണങ്ങളുണ്ടല്ലോ അത് കഴിഞ്ഞു കാണുമായിരിക്കും
ആഹ് പിന്നെ വേറെന്താ വീട്ടില് വിശേഷങ്ങള്
വീട്ടില് വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു പനിയായിരുന്നു കുട്ടികൾക്കൊക്കെ പനിയായിരുന്നു പനിയൊക്കെ മാറി കാലാവസ്ഥ അങ്ങനത്തെ ആണല്ലോ ഓയ് ഷോ എല്ലാടോം പനിയാണ് ഹോസ്പിറ്റലിൽ ഒന്നും പോയി ട്ടൊരു കാര്യോല്ല അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അസുഖമായിട്ട് നമുക്ക് തിരിച്ച് വീട്ടി വരാം
സത്യം എല്ലാവരുടെയും അവസ്ഥ അപ്പൊ അത് തന്നെയാണല്ലേ
അവിടെ പോയി കിടന്ന് കഴിഞ്ഞാല് വേറെ അസുഖം വേറെ പല അസുഖയിട്ടാണ് മാറുന്നത് സ ത്യം പറഞ്ഞാല് വല്ലാത്തൊരു അവസ്ഥ തന്നെ
ഞമ്മൾക്ക് അസുഖം പിടിച്ചാലാണ് ബുദ്ധിമുട്ട് കുട്ടികൾക്കൊക്കെ അസുഖം പിടി
ബുദ്ധിമുട്ട് അത് തന്നെ കുഞ്ഞുങ്ങൾ ക്കൊക്കെ പിടിച്ചാലും നമ്മക്ക് എങ്ങനെങ്കിലും കൊണ്ടുപോകാം പക്ഷെ നമ്മുക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യോം അവതാളത്തിലാവും വീട്ടുകാര്യം അവതാളത്തിലാവും എല്ലാം ആവും
എല്ലാം ഒരുപോലെ തന്നെ
പക്ഷെ പിന്നെ സഹായിക്കുന്ന മൈൻഡ് ഉള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അങ്ങനെയൊന്നും ഇല്ല നമ്മള് തന്നെ ചെയ്യുന്നതാന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല
അല്ല സഹായിക്കാനൊക്കെ മൈൻഡ് ഉണ്ട് പക്ഷെ എപ്പോഴൊന്നും വീട്ടില് ഇണ്ടാവില്ല
എപ്പോളുവൊന്നും കാണൂല്ല അതാണ് ഉം
അവരൊക്കെ വീട്ടിലിരുന്നി നമ്മക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതെ സത്യാണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടന്നെ എല്ലാം
എല്ലാടോം ഉണ്ട് ഒന്നില്ലെങ്കി ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാടോം ഉണ്ട്
പനിയൊക്കെ കുറവുണ്ട് നല്ല ഇന്നലെ പുലർച്ചക്കാണ് തുടങ്ങിയത് ഭയങ്കര ബോഡി പെയിൻ ആണ് പനി നല്ല മാറ്റ ഭയങ്കര
ശരീരം വേദന അത് ശരീരം വേദന വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ചെയ്യാൻ പോലും പ
ആഹ് ഒന്ന് കുനിഞ്ഞ് നിവരാൻ പോലും പറ്റണില്ലേ
റ്റൂല
അതാണ് ബുദ്ധിമു
കഴിക്കാൻ പറ്റണണ്ടോ ആഹാരമൊക്കെ കഴിക്കണണ്ടോ
കഞ്ഞി കുടിക്കണ്
കഞ്ഞി കുടിക്കണ് ആഹ്
തുള്ളിച്ച കുടിക്കും എന്നിട്ട് മരുന്ന് കഴിക്കും
ഷർദില് അങ്ങനെയൊന്നും ഇല്ലല്ലോ
ഇല്ല അതില്ല
ആഹ്
ഇന്നലെ കുറച്ച് ഛർദ്ദിച്ചു പക്ഷേ ഇന്നൊന്നും കുഴപ്പമൊന്നുല്ല
കുഴപ്പൊല്ല ഉം പനീടെ ആണത് ഓരോ ഓരോ നല്ല ഓരോരുത്തടത്ത് കാണുന്ന ഓരോ വാർത്തയിൽ എന്തൊക്കെയാ ഷിഗെല്ല അങ്ങനെ ഇങ്ങനെ ഒരുപാട് കൊറേ നാള് മുമ്പ് കൊറോണയായിരുന്നു
ഇവ്ട മോനിക്കിപ്പൊ ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടായി മാറിയതാണ് പക്ഷെ ഞങ്ങള് ഡെങ്കിക്കൊക്കെ ടെസ്റ്റ് ചെയ്തു അപ്പം അത് ഇവിടെ നോർമലാണ്
നോർമലാണ് കൊഴപ്പല്ല ആഹ്
കൊഴപ്പൊന്നുല്ലാ അപ്പൊ പിന്നെ സമാധാനംണ്ട് പക്ഷെ എന്നാലും ഞമ്മക്കൊന്ന് എണീച്ചു നടക്കാൻ കയിക്കണം വീട്ടിത്തെ കാര്യങ്ങളൊക്കെ
മോൻ എന്നിട്ട് ക്ലാസ്സിനൊക്കെ പോയോ പഠിക്കാൻ പോയോ
ആഹ് പോയിട്ടുണ്ട്
ഉം ഉം അത് കൊറെ ദെവസായോ വന്നിട്ട് പോയിട്ട് ആഹ്
ആഹ് ഓനിക്ക് ഇണ്ടായി മാറിയിട്ടിപ്പോ ഒരാഴ്ചക്കെ കഴിഞ്ഞു
കഴിഞ്ഞു ആ വിട്ട് മാറൂലല്ലോ ഇത് രോഗാണു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുമാറൻ പാട പിന്നെ പ്രതിരോധ ശേഷി ഇല്ലാത്ത ആൾക്കാരുടെ ശരീരമാണെന്നുണ്ടങ്കിൽ പെ പെട്ടെന്ന് കേറി പിടിക്കുകയും ചെയ്യും ഇതാണ് പ്രശ്നം പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കി പിന്നെ നമുക്ക് ഒട്ടും
ഇവിടെ ചെറിയ കുഞ്ഞുങ്ങള് പറയാനൊന്നുല്ല ചെറിയ മക്കൾക്ക് ഏയ്ജൊക്കെ ആയിക്കുണ് ഏഴില് ഏഴാം ക്ലാസ്സിൽ പഠിക്കണ്ട്
ആയിക്കോട്ടെ ആഹ് ഇവിടെ വലിയ ആള ഒരു കുഞ്ഞാണ് അഞ്ചു വയസായിട്ടേ ഉള്ളു അപ്പം അവരെ ഒക്കെ പഠിക്കാൻ പോകുന്നിടത്തന്നൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചുമയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെ
ജലദോഷക്കുള്ള കുട്ടികളെരുത്ത്ന്ന് വേഗം പകരുഏ
പിന്നെ പകരും അത് വീട്ടിലെ കുരുത്തക്കേട് മാറട്ടെന്നും പറഞ്ഞ് അല്ലെങ്കി അടങ്ങിയിരിക്കട്ടെന്നും പറഞ്ഞ് വിടുന്നെയാണ് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ
പക്ഷെ പറഞ്ഞു വിട്ടാ ഞമ്മൾക്ക് തിരിച്ച് പണി കിട്ടും
ഉം അത് തന്നെ
അങ്ങനെയൊക്കെ പോണു വേറെ എന്തൊക്കെയാ
ഉ വേറെന്തൊക്കെയാ
ആളൊക്കെ പോയോ
ആ പോയി പോയി
മ്മ്
ഉം അതിവിടെ ഇല്ല അത് വേറെ പ്പൊ നിന്ന് വർക്ക് ചെയ്യുവ
ആ ഇനി വൈകുന്നേരത്തേക്കും അതന്നെയാണോ ഫുഡ്
ആ ഫുഡ് ഇതന്നെ പിന്നെ ഞാൻ ഒ ഒറ്റ സമയം വെക്കത്തേ ഉള്ളൂ അവിടെ എങ്ങനാ ഹേ വൈകുന്നേരം കാപ്പിയാണോ അതോ ചാ ഉച്ചക്ക് വെക്കുന്നത് തന്നെ
ആ ഉച്ചക്ക് വെക്കുന്നെ ചേലെര് കഴിക്കും ചേലെര് കഴിക്കൂല ഇഷ് ടം വാ വാണെങ്കിൽ കഴിക്കും വാണ്ടാത്തൊരു കഴിക്കൂല അങ്ങനെ കെടക്കും
അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണോ ഇന്നത് വേണ്ട ഇന്നത് വേണം അങ്ങനെയൊക്കെയുണ്ടോ ഒരേപോലെ കഴിക്കും ചോള്ളു അതുകൊണ്ട്പിന്നെ അത്രോം ആശ്വാസം ആഹ്
അ ഞാന് ശീലിപ്പിച്ചിട്ടൊന്നുല്ല
എന്ത് കിട്ടിയാലും കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണോ
ആ അതന്നെ ആ അത് ഹസ്ബൻറിന് അങ്ങനെണ്ട് മറ്റൊരിക്കൊന്നുല്ല
ഇല്ല
ഇതിനെപ്പോഴും മീന് വണം അല്ലെങ്കി ഇറച്ചി വണം
എന്തേലും വേണം അത് ഇവിടെ എന്റെ പാപ്പാക്കായയാലും അങ്ങനെ ന്നെ
ഒക്കെ ശെരിയാക്കും ഞമ്മൾക്ക് വയ്യെങ്കില് ആളന്നെ ശരിയാക്കും അപ്പൊ പിന്നെ പേടിക്കാനൊന്നുല്ല
ഉം ഉം ഉം
പക്ഷെ വയ്യാത്ത കാരന്പ്പോ അത അവര് വാങ്ങി അവര് ശരിയാക്കിയാലും നമ്മള് കയറിയാലോ അതിന്റേതായ ഒരു വൃത്തി
അത് ശരി അത് സത്യം അവരിപ്പ എത്രയൊക്കെ ചെയ്തത് പറഞ്ഞ താലും നമ്മൊക്കൊരു തൃപ്തി ഉണ്ടാവണ എന്നുണ്ടെങ്കിൽ നമ്മള് തന്നെ ചെയ്യണം
അതെ അതുകൊണ്ട് ഇന്നലെ കേറിട്ട് ഇന്നലെ വാങ്ങിയിട്ടില്ല ഇഞ്ഞിപ്പോ ഇന്നുല്ല
ഉം
നാളത്തെ കാര്യം അറിയില്ല ഞ്ഞി
ഉച്ചത്തേക്ക് കഴിക്കാൻ ആരും ഇല്ല അപ്പല്ലെ
ഇണ്ട് ആളുണ്ട് ആൾ ഉറങ്ങാണ് ആ പിന്നെ ചെറിയ മോനിന്ന് ലീവാ ഓനും പോയിട്ടില്ല അപ്പൊ ഓനും കേടക്ക്ണ്ട് ഉച്ചക്ക് എന്ദ് ചെയ്യും ഉച്ചക്കുണ്ട് ഇല്ല കറിണ്ട് കറിയുണ്ട് പപ്പട ഇണ്ട് പിന്നെ അച്ചാറ് ചോറണ്ട് ഉം കിഴങ്ങ് കറിവെച്ചതുണ്ട്
ആഹ കിഴങ്ങ എങ്ങനെ ചോറിന്റെ കൂട്ട - ത്തിരൊ അധോ രാവിലത്തെ കാപ്പിക്ക് വെച്ചതോ
രാവിലെ ഞാന് ബട്ടൂര പറയും അതൊരു പാക്കറ്റ് വാങ്ങി വന്നിട്ട് അത് ഉണ്ട പൊരിച്ചപ്പോൾ അയിൽ കറി വെച്ച് മൂപ്പരെന്നെ ആണ് അതൊക്കെ ചെയ്തത്
അതെന്താ ഈ ബട്ടൂര
ബട്ടൂര നമ്മളെ ചപ്പാത്തിക്കെ പാക്കറ്റ് വാങ്ങില്ലേ കടേന്ന്
ആഹ പൂരി പൂരിയാണോ
അല്ല അതുപോലെരു സംഭവം നമ്മൾ കടേന്ന് വാങ്ങും പേക്കറ്റ് ബട്ടൂരാ എന്നാണയ്ന് - ത് നയ്മ് ഞാൻ വേണെച്ചാ ഫോട്ടോ വിട്ടെരാകവറ് വാട്സപ്പ് അതൊക്കെ ഉണ്ട് അത് പോലെത്തെ ട്ടി ഇട്ട് നമ്മള് കഷ്ണം വെട്ടിട്ട് നമ്മള് കേക്കൊക്ക കട്ടില്ലോ അതേപോലെ
ആഹ
ആഹ് അതുപോലെ വെട്ടിയിട്ട് കറി വെക്കെ പൊരിക്കെ എണ്ണൽ നമ്മള്
അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ അതോ ഈ പാക്കറ്റ് മേടിക്കത്തെ ഉള്ളോ
അല്ലെ ഞങ്ങള് കടയിന്ന് വാങ്ങലേ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല
അതെന്താ ഇൻഗ്രീഡിയൻറ്സ് വരുന്നത് എന്താ അതിനകത്ത് എന്താ ചേരുവകള്
അത് ഞമ്മക്കറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ള അറിയില്ല
ആഹ് ടേസ്റ്റാ
ആഹ നല്ല ടേസ്റ്റ് ഉണ്ട് ഞമ്മള് കടയിൽന്നൊക്കെ ഭൂരിയൊക്കെ കഴിക്ക അതിന്റെ ടേസ്റ്റ് ഞാൻ എന്റെ വീട്ട് വീട്ടിൽ പോകുമ്പോളൊക്കെ അങ്ങനെവിടുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇവിടുന്ന് ശീലിച്ചു അങ്ങനെ നല്ല ടേസ്റ്റ് തോന്നിയ - പ്പോ ഞാനി ഇന്നലെ ഇങ്ങനെ പഞ്ഞതാണ് ആളേടത്ത് അങ്ങനെ വാങ്ങി കൊടുന്നന്നു
ഓ ഹോ ഹോ ഹോ അത് എണ്ണയിലിട്ട് വറുത്തെടുക്കുവോ അതോ നമ്മള് നോർമലി ചപ്പാത്തി ഒക്കെ
അല്ല നമ്മള് വപ്പടൊക്കെ പൊരിക്കില്ലേ ആഹ് അങ്ങനെ പൊരിച്ചെടുക്കാ നല്ല ടേസ്റ്റാണ് അതിന് ച പിന്നെ ചെറുപയർ കറി കടലക്കറി അതുപോലെ സാധാ ഏ ആഹ ചിക്കൻ കറി ബീഫ് എല്ലാം പറ്റും
ഓ എല്ലാം പറ്റും
ഉം അപ്പൊ ഞാനതിലേക്ക് വച്ച കിഴങ്ങ് കറിണ്ട് പിന്നെ ഇന്നലെ ഇന്നലത്തെ കറിയുണ്ട് തേങ്ങ അരച്ച കറിയുണ്ട്
ഉം ഉം ഉം
അപ്പം അങ്ങനെയൊക്കെ പോകും
ആഹ് ആഹ വയ്യാത്തതല്ലേ ല്ലപറേന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കോളൂല്ലോ ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ങ്ങനെല്ലല്ലോ വശി ഉണ്ടാവുല്ലോ ഇന്നത് വേണോ അത് വേണോ ഇത് വേണോന്ന്
ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല വയ്യങ്കിൽ പിന്നെ അവർക്ക് എങ്ങനിം കുഴപ്പമില്ല
മതിയാവും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സ്വഭാവല്ലല്ലേ
ഇല്ല ആ സ്വഭാവന്നുല്ല
ആഹ അത് തന്നെ വലിയ ഭാഗ്യ
അതെ
ആഹ എങ്കി ഓക്കെടാ ശരിയെങ്കി
ആഹ ഇപ്പൊഞ്ഞം കംപ്ലീറ്റയിണ്ടാവൂല്ലേ.
ആഹ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയല്ലോ ച്ച് ഉം ഉ മ്